ആ ആഹ് കേൾക്ണ്ട്.
ആ എന്താ
സുഖാണ്. ഉം സുഖാണ്. ഇങ്ങക്കോ?
സുഖായിരിക്കുണു. ഏയ് യാൻ മാരീഡല്ല. ഉം ഞാൻ എക്സാമിനൊക്കെ പ്രിപ്പയറെയ്യുന്നു.
ഏ എന്ത് എക്സാമ്?
പി എസ്സി ല് സെൻട്രൽ ഗവൺമെൻ്റ് എക്സാംസ് എഴ്ത് ന്ന്ണ്ട്.
ഏ ഞാനും തന്നെ ഏ ഇൻ്റെ മോന് അതേ പോലെ അമ്മള് ആദ്യ ക്ഷയില് ഇത് കൊടുക്കണ്ടേ?
ആ അത് വേണം പി എസ് സിക്ക് കൊടുക്കണം.
പി എസ് സി ക്ക് കൊടുക്കണംല്ലേ മോന് ചെയ്യാ വിചാരിച്ന് ഓൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. അപ്പൊ ഞാന് ഓന് സ്പോർട്സിൻ്റെതൊക്കെ ഓൻ കരാട്ടന്റെ വാല്യു ഇല്ല്യെ കുറേ സർട്ടിഫിക്കറ്റാളെ. ഓര് അഒക്കെ വെച്ച സ്പോർട്സ് കോട്ടെകൂടെ ഒക്കെ വേം കിട്ടുഅല്ലോ. അപ്പൊ നമ്മള് ആദ്യ അക്ഷയയിൽ അപേക്ഷ കൊടുക്കലാ?
ആദ്യം നമ്മള് നമ്മുടെ ഇതൊക്കെ ഇല്ലേ ഈ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കൊയിട്ട് എസ് എസ് എൽ സി ടെ സർട്ടിഫിക്കറ്റ്,
ഇപ്പൊ ഓന് പ്ലസ് ടും ചെയ്യണ്ട്യരും പ്ലസ് ടൂന്റെ വെച്ച് ചെയ്യണ്ടി വരുലേ. എസ് എസ് എൽ സിം, പ്ലസ് ടും.
എസ്ൽസിടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടോയിട്ട് അവ്ടെ കൊടുക്കണം അവരുടെടുത്ത് എന്നിട്ട് അവരെടുത്തത് അത് അ അ അതവരുടുത്തത് ഈ സർട്ടിഫിക്കറ്റ്സ് ഇപ്പൊ ഉണ്ടന്നും അല്ലേ എൻ സി സി ട്യോ അങ്ങൻ തെ വല്ല സ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൊടുത്തിട്ട്
ഉം
രജിസ്റ്ററിയ്യാൻ പറഞ്ഞാ മതി. അപ്പൊ അവരൊരു രജിസ്ട്രേഷൻ ഐഡിം
ഉം
ഇതൂണ്ട് ഏ എന്താ പറയാ ഏഹ് രജിസ്ട്രേഷൻ ഏഹ് രജിസ്ട്രേഷൻ ഐഡിയും എന്താ പറയാ പാസ്വേഡും തരും അവര് നമുക്ക്. ആഹ് അവസാനം
അപ്പൊ ഞമ്മക്ക് ഇഞ് നമ്മള് നമ്മള് കോച്ചിങ്ങിന് ചേര് പിന്നെ നമ്മള് സെന്റർ തിരഞ്ഞെട്ക്കലാ
അ പിന്നെ നമ്മള് പരീക്ഷ നമുക്ക് ഓരോ പരീക്ഷയുടെ സമയുമ്പ നമ്മുടെ അത് തൊറന്നോക് പ്രൊഫൈല് തൊർന്ന് നോക്കിയാ അതില് വരും. ഇന്നന്നെ പരീക്ഷകൾക്ക് ഇപ്പ അപ്ലൈ ചെയ്യാ പർഞ്ഞിട്ട് വരും. അതാ മാസ് ത്തിലോരോസൊക്കെ എടുത്തോക്കിയാ മതി. അപ്പ ണ്ടാവോ അയിനത്ത് ഏതൊക്കെ പരീക്ഷ് ആ അപ്പൊ സെന്ററൊക്കെ നമുക്ക് വെക്കണം ഇന്ന ജില്ല ഇന്ന സെന്റർ അതൊക്കെ നമ്മള് ആഹ്
ഉം അതല്ല അപ്പൊമ്മള് കോച്ചിങ്ങിന് പോ പോക്കണയ്ന്റെ മുന്നേന്നെമക്ക് എസ് സൽ എഴുതാണ്ടാവോ?
ഓ അത് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക്പ്പ എപ്പവേ കോച്ചിങ്ങിന് പോയിട്ടോ പോവാതെ എങ്ങനെ വേണങ്കി എഴുതാം ക്ഷെ കൊച്ചിന് പോയി കഴിഞ്ഞാ കൊർചൂടിം മീൻസ് തൊർക്കത്തിലൊക്കെ നമുക് കൊർച്ചുടി ഒരു കാര്യഹ് കാര്യാവുന്ന് മാത്രം. ആ ഞാൻ പോയി ട്ട്ണ്ടായിര്ന്നു കോച്ചിങ്ന് പോയിണ്ടായിരുന്നു ഇതിന്റെ ആയിട്ടല്ല പോയത് ഞാന് സെട്രൽ ഗവൺമെന്റ് എക്സാമിന്റെ കോച് ചിങ്ങാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പ പിന്നെ ഒ എല്ലാതിനും എഴുതാലോ
ഉം ഉം ഞാന് തന്നെ ഓനങ്ങനെസ് പോർട്സിന് മറ്റേത് എട്ട് മാർക്കും ഇതിങ്ങന അല്ല ഏഴ് മാർക് ങ്ങനെ സ്പോർട്സിന്റെതീലും മറ്റെ ബാക്കിള്ള അങ്ങനിം കിട്ട്യാല്
ഉം അഹ് സുത്ര മാർക്ക്ന്നല്ല സ്പോർട്സിനൊരു കോ ട്ട്ണ്ട്. ഇപ്പോ യൂണിഫോം പോസ്റ്റുക്ള് ഇില്ലേ പോലീസ് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ ണ്ടല്ലോ. അതിനൊക്കെ
ഐ എ എസിനൊക്കെണ്ടാഓത് സ്പോർട്സ് കൂടെ
ഐഎസ് സ്പോർട്സ് കോട് ട്ടെയില്ല. ഐ ഏ സിന് അങ്ങൻത്തെ ഒരു വെയ്റ്റേജും ഇല്ല പക്ഷെ ബാക്കിയുള്ള തിനൊക്കെ വെ റ്റേജണ്ട്. മീൻസ് പി പീ സ് ത് ന്തൊക്കെ ണ്ടല്ലോ നമ്ള് വല്ല ഏ ഫിസിക്കലിള്ള എക്സാംസൊക്കെല്യ അതായത് ഫയർ ഫോഴ്സ് അങ്ങൻത്തതിലൊക്കെ ഇങ്ങൻ ത്തെത് ല് നം അത്പ്പോ നമ്ടെ ബറ്റലെക്സാംസ് ഇങ്ങൻതെ വാലീഡ സർട്ടിഫിക്കറ്റ്ൻസ് ന്
ഉം ഉം ഒരു സ്റ്റേറ്റിലൊക്കെ ങ്ങനെ ഗോൾഡ് അടിച്ച കുട്ട്യാണ് അപ്പൊ ഹും അങ്ങനെ അത് അബാക് ങ്ങനാഉമ്പോ എല്ലാരും പയെ ഒന്നും പി എസ് സിക്ക് കൊടുത്തൂടെ കൊടുത്തൂടെ എല്ലാരും അതാ പറിന് ത് പി എസ് സി എയ്തിച്ചൂടെ അറിണ്ട് പിന്നെ ഡിഗ്രി കഴിയാന്ന്ക്കണ്ടല്ലോ ഡിഗ്രി കഴിയുമ്പോത് ന് പിന്നെ അതും വെക്കണ്ടേ
അത് ശരിയാ ഡിഗ്രീ നേതാ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞാനിപ്പോ ഏത് പരീക്ഷ വേണങ്കി എഴുതാലോ. അത് കൊഴപ്പല്യ ഉം
പി ജിക്ക് തുല്ല്യല്ല്യ പ്പോ
ആഹ് ഇപ് അല്ല പി ജിക്ക് തുല്യന്ന് റയാമ്പറ്റ്ല്ല. ഹോണേസ് കയിൻട്ട് പിന്നൊരു വർഷം പി ജി പഠിച്ചാ
അപ്പൊ പിന്നെ അടി പിജി പിജിം കിട്ടൂലേ? ഓല് പ്പോ സി ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് മമ് പാടാണ് എം ഇ എസ് മമ്പാട് മമ്പാട് കോളേജ്
ആഹ് ആഹ് ശരി ആഹ് നല്ല കോളേജാണല്ലോലേ?
ആഹ് നല്ല കോളേജാണ് ഓനൊക്കെ ങ്ങനെ കിട്ടിയതാണേ
ആഹ്
ഈ സർട്ടിഫിക്കറ്റ് കൂടെല്ല മാർക്കും അല്ലാതെ അത്രേറെയന്നെ എമ്പപത്തേഴ് ശതമാന മാർക്കോക്കെ ള്ളേഞ്ഞി
ആഹ്
ട്ടിയതാണ്
അഹ് ശരി
ങ്ങനാഉമ്പോ അമക്ക് ഓരോ ഓല് ചോയ്ക്കാണ് ഏത് സീറ്റ് വാണ്ട്യത് വാണ്ട്യത് ന്ന് ഓല് ഇങ്ങട്ട് ചോയ്ക്ക. അമ്മക്ക് ആവ്ശ്യല്ല സീറ്റ് നമ്മളാവശ്യപ്പെട ഓല് തര് അ ഹ ഹ്
സ്പോർട്സ് കോട്ട്ണ്ടല്ലോ അല്ലെ ആ
ട്ട്യതാണ്.
വൈ ശരി ആ
പിന്നെ ആരെക്കണ്ട് വീട്ടില്?
വീട്ടില് ആ അച്ഛനും അമ്മയും ബ്രദേഴ്സുംണ്ട് രണ്ടു പേരുണ്ട്.
ഉം.
ആഹ എല്ലാരും വർക്ക് ചെയ്യാണ് അങ്ങനെ
പിന്നേ അച്ഛനന്താ പണി?
അച്ഛ സൗദിയിലാണ് ഒരു കമ്പനിയില് വർക്ക് ചെയ്യ അവിടെ ഉം. ആ ഇപ്പോ ജിദ്ദേലാണ്.
ആഹ
അവര്ക്ക് കമ്പനിയടതനുസരിച്ച് ട്രാന്സ്ഫറുണ്ട്.. ആഹ
ഇദ്ദേലെന്നെ ന്റെ ഹസ്ബന്റു പറിയ
അതെല്ലേ ആഹ ഇത് ആദ്യം പിന്നെ ഇന് മുൻപ് അവരുടെ ആ കൊട്ടാരകൊള്ള സ്ലലല്ല്യേ ആ യമന്റെ ബോർഡറിലായി ന്നുആദ്യം പിന്നെ അവ്ടുന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് ഇപ്പ ജിദ്ദയിൽക്ക് വന്നേ. അയ്ന്റെ മുൻപ് ആ ഇതുപോലെ ജിദ്ദയിലായിരുന്നു ന്നെ കൊർച് നാള് റിയാ ഉണ്ടായിരുന്നു അങ്ങനെ കൊർച്ച് കൊർച്ച് ങ്ങനെ സ്ഥലങ്ങള് മാറിക്കൊണ്ടിരിക്
ഉം ഉം പിന്നെ അവിട് പ്പൊ പോയിട്ട് എത്ര വർഷായി?
ഇപ്പൊ പോയിട്ടൊരു ഇരുവത് വർഷം.
ന്തേ ഒന്ന് പിന്നെ വന്നിട്ടെന്നെല്ലാ? ആഹ അതാ ചോയിച്ചത് ആഹ സ്വത് സ്വ ആഹ് പോകൽ തൊട്ങ്ങിയിട്ട് ഇരുപത് വർ
ആ എല്ലാ വർഷ എല്ലാ വർഷം ലീവ് കിട്ടും രണ്ട് മാസ്ത്തെ ലീവ്ണ്ടാവും.
ഉണ്ടാവും അയ്ന് ശമ്പളം ഉണ്ടാവുല്ലോലേ?
അത് ശമ്പളെള്ള ലീവ് കിട്ടും ടിക്കറ്റ് ശമ്പളം എല്ലാംണ്ട്.
ആ അമ്മക്ക് ജോലിണ്ടോ?
അമ്മയ്ക്ക് ജോലില്ല അമ്മ ഹൗസ് വൈഫ്ന്നെ.
മൂത്തൗട്ടിയഅ്?
ഉം ഞാനാണ് മൂത്തോള്. പിന്ന രണ്ടു പേര് താഴേ ഏ ഒരാൾടെ ഇപ്പ ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് കോളേജ് ക്കെ കഴ്ഞ്ഞ് വർക്ക് ചെയ്യാൻ തോ ട്ങ്ങിട്ടേള്ളൂ ഒരാള് ബി സി കഴിഞ്ഞിട്ട് ബിസിനസൊക്കെ ആയിട്ട് നടക്കുന്നു ഏ ആദ്യമ് ക്യേര്ന്നൊരൂകമ്പനിയില് പിന്നെ കൊറോണ സമയക്കെ ആയപ്പോം ഇങ്ങൻത്തെ പ്രശ്ന നങ്ങള് കമ്പനിതൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ഇവരെ ക്കെ സാലറിക്കെ ഹാഫ് സാലറി ത് കേക്കി അങ്ങനെയൊക്കെ പോയോ ഏതണ് വർക്ക് ഫ്രോം ഹോമക്കെല്ലണ്ടാ അപ്പൊ പിന്നെ ഇവനൊരു ഇതിന്റെ ഒരു ബിസ്നസിന്റെ ലൈസൻസ്ട്ത്തു. സെൻട്രൽ ഗവൺമെന്റിന്റെ വർക്കിനൊക്കെ മെ മെറ്റീരിയൽസിന്റെ ഒക്കെ സപ്ലൈ എട്ക്കാനുള്ള ഒരു റിസ് ഇത്ട്ത്തു. അപ്പൊ പിന്നെ ആളതില് സെറ്റായി. അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനൊക്കെണ്ട്. പിന്നെ കൊ ച്ചും കൂടെക്കെ നമ്മടെ ഇഷ്ടത്തിന് കാര്യങ്ങള് ചെയ്യാലോ? അങ്ങൻത്തൊക്കെ ചെയ്യുമ്പോ ഓരോര്ത്തർക്ക് ഓരോത്തായിപ്പല്ലേ? കല്യാണം നോക്ക്ന്ന്ണ്ട്. കല്യാണം നോക്ക്ന്ന്ണ്ട്. ഉം പിന്നെ അത് കഴിഞ് കഞ്ഞിട്ട് അല്ല ജോലി ആയിട്ട്ന്ന് പർഞ്ഞിട്ട് അങ്ങനെ നിക്ക്ന്നില്ല. നമുക്ക് ഏകദേശം ഒക്കെ ആയി കഴിഞ്ഞാല് കൊർച്ചൊക്കെ ഞാന് അങ്ങനെ പർഞ്ഞു നിന്ന് ഇല്ല കണ്ടച്ചിട്ടൊന്നുല്ല ഞാന് അത് ഞാൻപ്പ അല് ഞാനിങ്ങനെ പറയും ഞങ്ങളൊക്കെ കോളേജിലും ഒക്ക പോണ്ടാ സമയത്ത് വീട്ട ട്ടര് പറയും നമ്മള് ആ ഇഷ്ടപ്പെട്ടതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ് കഴിഞ്ഞാൽ അവര് അംഗീകരിക് കില്യ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങ യാണ് നിങ്ങള് കണ്ട്പിടിച്ചാ നന്നാവില്ലന്നൊക്കെപറയും.
ആഹ അന്നേപൊ
ഞാൻ നോക്കുമ്പോ എല്ലാം ഒരുപോലൊക്കെ തന്നെ. ഏതാണെങ്കിലും വല്യ ഗ്യാരണ്ടി ഒന്നും ഇല്ല നന്നായോ നന്നായി ഇല്ലേ ഇല്ല അത്രേയള്ളൂ
ഇപ്പ നമ്മള ജാതി അതൊന്നും അല്ലല്ലോ ഇപ്പൊ ആക്ക് പലേ പലേ തോന്നിയ പോലേല്ല പ്പ നട്ക്ക്ണത്.
ഞാൻ ഒരു കാര്യം പറയട്ട് ഇപ്പ നമ്മൾ ഇങ്ങനെയൊക്കെ വിചാരിച്ച് നടത്തായാലും ചെല
ആ ചെൽപോ ആ ചെലപ്പോ ശരിയാവും പിന്നെ നല്ലത് സ്വഭാവാണ് നമുക്ക് വേണ്ടിയത് അതല്ലാതപ്പോ ജാതി മതംന്നും നോക്കിട്ട് ഇപ്പൊ കാര്യല്ല നമ്മളെ നോക്കാൻ കഴിയോ സ്വഭാവം ആ അതന്നെ ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ചും
എന്തെല്ലാം ഒരു ലഹരി കേസൊക്കെ ഇങ്ങനെ അറസ്റ്റിലാവ്ണ കാണുമ്പോ മം
അങ്ങനൊക്കന്ന് ആയി കിട്ടാ നല്ല ചെൽക്ക് ആയി കിട്ട നല്ല പണിയാണ് ഇപ്പോ ഏത് നമ്മള് ചെർ അ നമ്മൾ വിചാരിക്കില്ലോ മേ അപ്പോൊ ഫോട്ടൊക്കെ വരുമ്പോഴേക്കാര്ം മീ എങ്ങനെയ ആണോ നമ്മൾ ഓല കാണുമ്പോൾ തന്നെ നമ്മള അന്തം കൊണ്ടും നമുക്ക് അറ ഉൾക്കൊള്ള ആ ആൾക്കാരെ നമ്മള് അത്രക്കെ വിശ്വസിക്കുന്ന ആൾക്കാരേക്കാരം ഓരോന്നിന്റെ പിന്നില് നമ്മളോട് നല്ല സ്വഭാവത്തിൽ ഇതിലും പെരുമാറുന്ന ആൾക്കാരെക്കാലം
ചെറിയ പ്രായത്തിലുള്ളവരൊക്കെ എന്നലൊക്കെ കണ്ടിണു ഒരു വാർത്ത മറ്റേ എന്താ പറയാ ഹോസ്പിറ്റലില് പോ ചെന്നിട്ട് ഒരുത്തൻ വണ്ടി ഇ പോലീസ് വണ്ടി കണ്ടപ്പോ ഇവൻ വണ്ടി തെറ്റിച്ചു പോയി അപ്പോ പോലീസുകാർക്ക് സം പക്ഷേ എന്ന ഒന്ന ഇവർ ഫോളോ ചെയ്തു അപ്പൊ ഇവൻ ഏതാണ്ട് വണ്ടിടെ മോളിൽ പോയിട്ട് ഇടിച്ച് ആശുപത്രിയിലായി ആശുപത്രി ചെന്ന പ്പോ കഞ്ചാവ് പിന്നെ ഏതൊക്കെയോ ലഹരി വസ്തുക്കള് അത് കറക് മറ്റ് മെഷർമെന്റ് എടുത്ത് വിൽക്കാനുള്ള ഇലക്ട്രോണിക് ത്രാസും
ഉം നല്ല ഗാങ് ഉണ്ടാവും ഓന്റെക്കെ പിന്നിലേ അല്ല സ്വന്തം ഒന്ന് പോർക്ക് അങ്ങനെ കാട്ടൻ കഴിയൂലല്ലോ
അല്ല ഇതൊക്കെപ്പൊ ഇവര്ക്ക് എത്തിച്ച് കൊടുക്കാൻ ആരെങ്കിലും
ഉണ്ടാകും ആഹ ഏതായാലും ഇതൊക്കെ ഒന്ന് നിർത്തലാക്കണം ഇതൊക്കെ ഒന്ന് നിർ ഇല്ലാതാക്കിയാൽ തന്നെ ഒന്ന് ആൾക്കാർ മനുഷ്യത്വണ്ടാവുള്ളു എന്താ പറയ അത് സ്വന്തം അമ്മനെ പോലും പെങ്ങന്മാരെ പോലും ആര് തിരിച്ചറിയാൻ പറ്റാത്ത ഇ കാലായി പോയി നിക്കല്ലേ
അതാണ് എന്തോ ഓരോന്ന് കാണുമ്പോ അന്തിച്ചു പോവും നമ്മള് നമ്മള ഇങ്ങനെ ഒരു ഇതില്
അതെന്നെ ഞാൻ മക്കളോട് അതെന്നെ പറയൽ എന്റെറെ മോനോടൊക്കെ അതെന്നെ പറയലേ എന്ത അത് നമ്മള് ആര് എന്ത് അത് തരാ ഇത് തരാ പറഞ്ഞാലോ ഐക്കൊന്നും പോകരുത് പറയും നമ്മള് പൈസയല്ല വാണ്ടിയത് നമ്മള് ജീവിതം പിന്നെക്കെ അത് ഭാവി ാകന്റെ രൂപത്തൊെകുക അപ്പൊ നമുക്ക് പൈസ കിട്ടന്ന് വിചാരി പക്ഷെ നമ്മള ഒന്നും ഇടുത്ത് ചാടെരുത് പറീം
അല്ല നമ്മുക്ക് എല്ലാം ശീല ആക്കണവരെ എല്ലാവരും ഉണ്ടാവുള്ളു അപ്പൊ ഞാൻ ഇക്കര കോളേജ് പോകുമ്പോഴും നമ്മുടെ ക്ലാസ് ഒരു വരുന്ന സമയത്ത് ഒരു സ്വഭാവം ഇല്ലാത്തവരെയൊക്കെ നല്ലോണം എല്ലാ ശീലങ്ങളും പഠിപ്പിച്ച് ണ്ട് അവര് അവര് കൂടി ഗ്യാങ്ങാര് നമ്മള് ഇതൊക്കെ പഠിക്കണവരെ എല്ലാവരും ഉണ്ട്
ഉണ്ടാകും കഴിഞ്ഞാ പിന്നെ അത പിന്നെ നമ്മള സ്വന്തം തലിക്കട ആാവും ചെയ്യും പിന്നെ ഓലൊന്നും ഉണ്ടാവൂല്ല ചെർത്തിയോലും ഉണ്ടാവില്ല കൂട്ടിയോലും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല
അതെ നമ്മള് ശീലാക്കുന്നവരെ ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരാൻ ആൾക്ക രുണ്ടാവും അത് കള്ളാണെങ്കിലും
എല്ലാം ഉണ്ടാവും ഏതാലും പേടി തന്നെയാണ് നമുക്ക് പെൺകുട്ടികളായാലും ആൺുട്ടികളായാലും ഇപ്പോഴത്തെ കാലത്ത് എല്ലാം കൊണ്ടും പേടി തന്നെയാണ് അതിപ്പോ ഓലെപ്പോ നമുക്ക് പുറത്ത്ക്ക് പറഞ്ഞു അയക്കാതും പഠിപ്പിക്കുന്ന സമയത്ത് പഠപ്പിക്കാതെക്കാനും പറ്റും
അതൊന്നും പറ്റില്ല പിന്നെ ഇപ്പോ മനുഷ്യനല്ലേ മനുഷ്യനെ കണ്ട് പഠിക്കണ്ടേ അങ്ങനല്ലാത്ത സമൂഹമായിട്ട് ബന്ധമില്ലാത്തവരായിട്ട് എന്താ കാര്യ മുമ്പ് ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നി നിക്ണ സമയത്താണ്, തിരുവനന്തപുരത്ത ഒരു സംഭവം ഉണ്ടല്ലേ ഒരു കേഡൽ ജിൻസൺ വീട്ടുകാരെ മൊത്തം കൊന്നത്. ഒരു മനുഷ്യൻ അറിയാതെ പോയത് ക്ലിഫ് ഹൗസിന്റെ അവിടെ അയാൾക്ക് ലോകായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ലന്ന്.
ഉം വേറലീനൊക്കെ ബന്ധണ്ട്
ഈ വക സാധനങ്ങൾ
ആ, അതോലോകക്കാരേ പോൺ കൂടെ
നമ്മള് പുറത്തിറങ്ങാത്ത മനുഷ്യന് നമ്മള് പണ്ടൊക്കെ, പറഞ്ഞിന ആരോടും മിണ്ടാത്തവരൊക്കെ നല്ല ആൾക്കാരാണ് അങ്ങനെ ഉം അങ്ങനെ നല്ല നമ്മള് നല്ല ഓ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിൽ ഒന്നും, നല്ലാ എന്ന് വിചാരിക്കാൻ പറ്റി
നമ്മളിപ്പോൾ, പള്ളിയായിട്ടോ അമ്പലമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾകാര് എത്ര തെറ്റ് ചെയ്യുണോലും നമുക്ക്. ഓകൊ വിശ്വാസം ഇക്കാരട്ടോ ഏ
ഐമന്ന് കൈയിട്ട് വാര്ണവരില്ലെ അവിടുന്നന്നെ കൈയിട്ട് ട്ട് വാരണവരില്ലേ ഇപ്പോ ഏത് കമ്മറ്റിക്കാര കൈയ്യിലും കാശുണ്ടോ അതിന്ന് കൈയിട്ട് വാരണവരുണ്ട് ണ്ടാവും ഒരാള് നന്നാവും ഒരാള് നന്നാവില്ല അത്ര ഉള്ളു
അങ്ങനെയൊക്കെ തന്നെ മഴ ഉണ്ടാ അവടെ മ്മ് ആ ഇവിടെ മഴയുണ്ട് ന്ന് മിനഞ്ഞാന്ന് തുട ങ്ങിയ മഴ മിനത്താണ് ഇന്നലെയും ഇന്നും ഇന്നും ഇന്നും കൊറച്ച് കുറവുണ്ട് രണ്ട് ദിവസം നല്ല മഴന്നെ
അത് ശരി ഇവിടെ ഇണ്ടാറുന്നു മഴ പിന്നെ അങ്ങ് നിന്ന മഴ പിന്നെ പെയ്തിട്ടില്ല ഇന്നലെ തൊട്ടിട്ട് ഇല്ല ഉം മഴ കുറവാണ് പക്ഷെ ഈ മഴ കൊറച്ച് പെയ്തില്ലെങ്കിൽ നമുക്ക്.
ന്താണ് ഇതുണ് പൈന്താലും തന്നെ ബുദ്ധിമുട്ട് പെയ്തിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ട് പെയ്താ അപ്പോ തന്നെ വെള്ളപ്പൊക്കം
അല്ല ഒന്നിച്ച് പെയ്യാതിരുന്നാ മതി എപ്പോഴെങ്കിലൊ ഒക്കെ ആട്ട് പെയ്താ. ആ ഞങ്ങള് കിണറ് കുത്തുണ്ടാന്നു ഈ മെയ് മാസത്തില്ല് ആ സമയത്ത് ഇവിടെ നല്ല മഴയായിരുന്നു എന്നിട്ട് അവസാനം വെള്ളം കയറിയിട്ട് കിണർ നന്ന വെള്ളം കണ്ടു രണ്ട് ദിവസം കഴിഞ്ഞമ്പോൾ മഴ തുടങ്ങി പിന്നെ കിണർ കുഴിക്കല്ല് നിർത്തി
ഉം
ഇപ്പഴാ നോകുമ്പോമഴ പെയ്യുന്നില്ല പക്ഷെ വെള്ളം എന്നാലും കുറഞ്ഞിട്ടും ഇല്ല അപ്പ പിന്നെ നമുക്ക് ഇനിയിപ്പം കുത്താൻ പറ്റില്ലല്ലോ ഇനിഇപ്പൊ അടുത്ത വർഷക്കങ്ങ പിന്ന, അപ്പളേക്കക്ക് നമുക്ക് ഏകദേശം മനസ്സിലാവൂലോ എത്രണ്ടും വെള്ളം ഉണ്ട് എങ്ങനെ പാട് എന്നൊക്കെ അങ്ങനെ ചെയ്യാ വിചാരിച്ചിരിക്കാ ആ ആ ആപ്പ്